ഹലോ ഹലോ? ഹലോ കേൾക്കുന്നില്ലേ?
ഹലോ ഹലോ ആഹ് കേക്കാം. പറ്റുന്നുണ്ട് കേക്കാം പറ്റുന്നുണ്ട്.
ആഹ് എന്തൊക്കെ വിശേഷങ്ങൾ സുഖന്നെല്ലേ? ഹലോ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ഹലോ?
ആഹ് ണ്ട് ആഹ് ണ്ട് എന്തൊക്കെ വിശേഷങ്ങൾ? ആഹ് ഓക്കെ ഓഹ് മാ ഇല്ല ഇവിടെ മഴയില്ല ഇന്ന്പ്പോ ഒരു നാലഞ്ച് സായിട്ട് ഭയങ്കര വെയിലും ചൂടൊക്കെയാണ് ഇപ്പൊ ഇവടെ. അഞ്ച്സായി മഴ പെയ്തിട്ട്. അഒടെ എപ്പ തൊടങ്ങിയതാ മഴ?
ഇവടെ രണ്ട് മൂന്ന് സം കൊണ്ടേ മഴയാണ്.
ഓഹ് അതെയോ അപ്പൊ ചൂടൊന്നുണ്ടാവുലല്ലെ മഴ പെയ്യുന്നോണ്ട്?
ഇല്ല കൊറച്ചു നേരം ഒന്ന് തോന്ന നിക്കും പിന്നെ ഇതന്നെ.
ആഹ് ആഹ് ആഹ് ഇവടെന്ന നല്ല ചൂടാ. തയ്ക്കാൻ പറ്റാത്ത ചൂടായിരുന്നു ഇവടെക്കെ ഇനി പ്പം മഴ പെയ്യായി വിചാരിക്ക്ണ് പിന്നെ ഇതെല്ലാം നാളത്തെ പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ട് മതി മഴ. എല്ലെങ്കിൽ പെരുന്നാൾ കൊളാകു ഡ്രസ്സ് പുതിയ ഡ്രസ്സൊക്കെ ട്ട് മ്മള് പൊർത്തർങ്ങുമ്പോ മഴ കൂടി പെയ്താലേ ആകെ ചളിയെ കാവല്ലോ.
ഉം പെരുന്നാൾനുള്ള എല്ലാം റെഡിക്കെ ആക്കിയോ?
ആഹ് റെഡി ആക്കി ഏകദേശം ഒക്കെ പിന്നെ. ഫുഡക്കെ ഞങ്ങൾ പൊർത്ത്ന്ന് ഓർഡർ ചെയ്തക്കാം ഇണ്ടാക്കാം ആഹ് ണ്ടാ ക്കാട്ട് ന്നാല് പൊർത്ത്ന്ന് ഓഡ്രെ യ്യ വിചാരിച്ച അങ്ങനെ പൊർത്ത്ന്ന് ഓഡ്രയ്തു പിന്നെ പായസത്തിനുള്ളതൊക്കെ സാധനങ്ങളൊക്കെ വ വേടി ചോയ്ച്ച് ട്ടുണ്ട് പിന്നെ ബീഫ് വാങ്ങി. അത് ഇന്ന് ണ്ടാക്കി ക്കും ബീഫ് ഇന്ന് വൈകുന്നേരം ണ്ടാക്കി വെക്കും. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ പൊർത്ത് ന്നായിരിക്കും. ആഹ് പിന്നെ ഫ്രൂട്ട്സ് ലാട് ഇണ്ടാക്കാണ്ട് അത് ഞ്ഞ് രാ ത്രി റെഡി ആക്കി വെക്കും. രാത്രി ഫ്രൂട്ട്സ് ഒക്കെ എരിഞ്ഞ് വെ ക്കും ബാക്കി പിന്നെ പാൽ, കസ്റ്റാഡ് ക്കെ കൂട്ടി മി
ആഹ് ഡ്രസ്സ് ഡ്രസ്സൊക്കെ നേരത്തെ എടുത്തോ?
ആഹ് ഡ്രസ്സ് ഞാനില്ലേ ഓൺലൈലായിട്ട് ഓർഡർ യ്തിനി വീട്ട്ന്ന്ടാള്ള ഒരു കു ഡ്രസ്സും പൊറത്തേക്ക് ഇടാള്ളരു ഒരു കൂട്ടം ഡ്രസ്സും. അപ്പൊ ത് ഞാൻ എക്സൽ സൈസ് ചൂസ് യ്തിനി രണ്ടും. ആ ഒന്ന് മിന്ത്രേന്ന് ഓഡേ ഓർഡർ യ്തതും ന്ന് നൈക്ക ഫാഷൻസ്ന്ന് ഓർഡർ യ്തതേൻ. അപ്പൊ ഹ് ക്വാളിറ്റി ക്കെ ണ്ട് പക്ഷെ രണ്ടും നല്ല ഓവർ സൈസായി പോയി. ഞാൻ കടേന്ന് പ ട്ടി വയർ ഒക്കെ എടുക്കുമ്പോ ടു എക്സൽ എടുത്താൽ കൊറച്ചൊന്ന് ഷേപ്പ് ക്കെ യ്താല റെഡിക്ക് നി ക്കെയണ്ട് പക്ഷെ ഇത് എത്ര ഷേപ്പയ്താലും ഒരു കോലം കിട്ടൂല ന്ന് തോന്നി പ്പം ഞാന് രണ്ട് റിട്ടണ അടിച്ച്. പിന്നെ റിട്ടേൺ അടിച്ചന് ശേഷം പിന്നെ ഞ്ഞ് മാറ്റി വാങ്ങിക്കാനും സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാനൊ ന്നോ സമയ ല്ല്യ അപ്പൊ ഇന്നലെ പോയി ഇവടെ കടേൽ പോയി രണ്ടും വാങ്ങിച്ചു. മറ്റേത് റിട്ടേൺ അടിച്ചത് ഒന്ന് കൊണ്ടോയി ഒന്ന് കൊണ്ടോയിട്ടില്ല. അപ്പ അങ്ങനെ വാങ്ങിച്ചു പിന്നെ മോൾക്ക് ആദ്യേ എടുത്ത് വെ ചെറിയ ചെറിയ മോള്ണ്ട്. ആഹ് കേൾക്കാൻ പറ്റുന്നില്ലേ?
ആ ഇപ്പൊ കേക്കായി
ആ
ലെഫ്ഡോക്കെ കഴിഞ്ഞോ
ഫുഡ് ഇന്ന് ഞങ്ങള് നോമ്പ് നോറ്റക്കാണ് അപ്പങ്ങള് പെരുന്നാളിന്റെ തലേന്ന് അവിടെ നിങ്ങള് ഞങ്ങളെ മതത്തിലെല്ലാരുംങ്ങനെ നോമ്പൊക്കെ നോൽക്കും അങ്ങെനിന്ന് നോമ്പ്നോറ്റിണ് അപ്പ ഇനി വൈകുന്നേരം ഭക്ഷണണൊക്കെ ണ്ടാക്കൊള്ളൂ വൈന്നേരെ രാത്രി മയിരിമബിന്റെ സമയത്ത് പ്പയേഞങ്ങള് ഭക്ഷണം കഴികൊള്ളൂ
ഓ അങ്ങനെങ്ങനെ
ആ നിങ്ങളവിടെ ഫുഡൊക്കേയോ
ഇല്ല ഇവെടിം ബീഫ് കൊണ്ട് വന്ന് അങ്ങനെ ഞാനത് ഏ റെഡി ആക് ക്ക്ന്ന പരിപാടിയിൽ
ആ ആ ഓക്കെ അപ്പൊങ്ങള് ബീഫ് എങ്ങനെ ണ്ടാക്കല്
ഞാനിവ്ടെ ബീഫ്
ഹെലോ
അണ്ടോ ഹലോ ഹലോ
ആ അബ്രേക്കാവുന്നുണ്ട് അതിന്റെടെ
എടയ്ക്ക് ആആ ഞാനൊന്ന് മാറിയിരുന്നോകാം
മ്
ആ ഇപ്പകേക്കാമോ
ആ ഇപ്പ നല്ല രീതിയിൽ കേക്ക്ന്നുണ്ട് ബീഫ് എങ്ങനെണ്ടാക്കില് ന്നാ പറഞ്ഞേ
ആ ബീഫ് ആദ്യം വൃത്തിയാക്കീട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും
ഉ ഉ
ചെറിയൊരു ചീനച്ചട്ടിയില് അതിന് വേണ്ട പൊടികളെല്ലാംങ്ങ് വറുത്തെട്ക്കും
പിന്നെ ആ പിന്നെ അത് മാറ്റിവെച്ചിട്ട് ഉള്ളിയും എ വെളുത്തുള്ളിയും പച്ചമൊളകും ആ പിന്നെ ബാക്കിയെല്ലാം വേണ്ടതെല്ലാം കൂടെവഴറ്റി ഈ പൊടിയും കൂടെ തട്ടും
അആ ആ
ആ അന്നട്ട് പിന്നെ വേ കുക്കറിനകത്തോട്ട് തന്നെ വെച്ച് അടച്ചങ്ങ് വേവിക്കും പിന്നെ കടുകും എല്ലാം പൊട്ടിച്ച് താളിക്കും
അ ആ കട്കിടും
ആ കടുവ്ടും
ബീഫില് കടുകിടോ
ഞ എനിക്ക് എല്ലാത്തിനും കടുവേണം
അശെരി ഇവിടെന്ന ബീഫില് ആരും അങ്ങനെ ഇട്ണെ കേട്ടിട്ടില്ലൃ പറയീണെ കേട്ടിട്ടില്ലൃ ഞങ്ങളിവിടെ എങ്ങനെയറിയൊ ണ്ടാക്കല് നമ്മൾ ബീഫ് കേയ്കേന് ശേഷം ഒരു വലിയ ഉള്ളി പിന്നെ അത് എരിഞ്ഞ് അതിലേക്ക് ഇടും പിന്നെ ഏ ചെറിയ ഉള്ളിയൊരു പത്ത് പതിനഞ്ചെണ്ണക്കെടുക്കും അത്യാവിശ്യകൂടുതൽ ആ ആ ആ കൂടുതല്ട്ത്ത് അത് ജസ്റ്റൊന്ന് കുത്തി അധികം ചതക്കൊന്നുല്ലൃ അ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് അത് അതിലേക്ക്ടും പിന്നെ വെളുത്തുള്ളി അത്യാവിശ്യം കൊറച്ച് കൊടു തലെടുക്കു വെളുത്തുള്ളി ഇഞ്ചി അതും ചതച്ചാണ്ട് അതിലേക്ക്ടും പിന്നേ ആമൊ മൊളക് പച്ചമൊളക് ഒരു രണ്ട്റണ്ണം ഇടും പിന്നെ അതുപോലെ കറിവേപ്പില അത്യാവിശ്യത്തിന് വേണ്ടത്ര ഇടും പിന്നെ ഒരു ഒര് ഏ തക്കാളി ഒരു തക്കാളി ഒരു വലിയൊരു തക്കാളി അതും എരിഞ്ഞിടും പിന്നെ മല്ലിപ്പൊടി മാത്രം ചെറിയ വെളിച്ചെണ്ണയിൽ കൊറച്ചൊന്ന് വറുത്തെടുത്തിട്ട് അത് പാകത്തിനിടും പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഇവ എല്ലാതും പാട ഇട്ടന് ശേഷം മൊത്തത്തി ഒന്ന് കുഴക്കും കൈ വെച്ചിട്ട് ആ ഒരു കുറച്ച് ഉലുവ ഉലവ അതിലേക്കിടുട്ടോ എന്നിട്ട് ഒരു കുറച്ച് വെള്ളം മാത്രം ഒഴിക്കൂ ബീഫില് വെള്ളം ഉണ്ടായി വരുല്ലോ എന്നിട്ട് അത് കുക്കറില് വേവിച്ചെടുക്കും
ഉം
ഒര് എട്ട് ഒമ്പത് വിസിലൊക്കെ അടിക്കോളും അപ്പൊ അത് റെഡി ആയി വരും പിന്നെ അത് ചെറിയ ഉള്ളും കറിവേപ്പിന്റെ ഇലയിട്ടാണ്ട് വ വർവ്‌ വർവിടും അങ്ങനെ ഉണ്ടാക്കേല് അങ്ങനന്ന് വെച്ചോ ഇല്ല്യാ അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്
ആഹ് ആഹ് ആഹ് ഇനി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങടെ ഇവിടൊക്കെ എല്ലാരും എ എന്ത് മിക്കാറുള്ള സാധനങ്ങൾ വെച്ചാലും നമ്മള് അവസാനം കടുക് വർത്ത് താളിക്കും
ആ കടുക് ബീഫിന് കടുക് ചേരൂലല്ലോ നിങ്ങള് പറഞ്ഞിട്ടെന്നെ ഞങ്ങക്ക് ചേരാത്ത പോലെ തോന്നി എനിക്ക്
മ്മ് ഇല്ല ഞങ്ങൾക്കിവിടെ കടുക് വർത്തിട്ട് ഇതുവരെയും ഒരു കൊഴപ്പില്ല നമ്മുടെ ഇവിടെ എല്ലാരും കടുവറുത്തിട്ടാണ് എടുക്കുന്നത്
ആഹ് ആഹ് നിങ്ങള് ചെയ്ത് ശീലോള്ളോണ്ട് ഇങ്ങക്ക് പ്രശ്നല്ല പക്ഷെ അത് ഞങ്ങള ഇവിടുന്ന് ഇവിടുന്ന് ആരും അങ്ങനെ ചെയ്യാറില്ല അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ
കടു വറുത്തിട്ട് അതിനാത്തോട്ട് മറ്റെ കറിവാപ്പ കരിവേപ്പിലയും പിന്നെ മറ്റേ അതും കൂടെ ആ എണ്ണയിലി ഇതാക്കും പിന്നെ വേണെങ്കിൽ കളർ കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ആക്കി കഴിഞ്ഞിടു വാണെങ്കി ആ ഒരു മണം ഇങ്ങനെ എടുത്ത് നിക്കും
ആ കുരുമുളക് പൊടി കൊടുത്തില്ലെടാ എന്നാ പിന്നെ ഇങ്ങള് ഞങ്ങളിവിടൊക്കെ ബീഫ് കറി വെച്ചാലൊരു കറുപ്പ് കളറ് പോലൊക്കെ ഉണ്ടാവല് അവിടെ എങ്ങനെ ചുവപ്പ് കളറാണോ മുളക്പൊടിയുടെ കളറാണോ മുന്നിട്ട് നിക്കല്
ഹലോ ആ ഇപ്പൊ പറ്റുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ
ആ അവിടെ ബീഫ് കറി ഇണ്ടാക്കുമ്പോ മൊളക് പൊടിയുടെ കളറാണോ മുന്നിട്ട് നിക്കല് ഒരു റെഡ്ഡിഷ് കളറായി
ആ റെഡ് കളറല്ല നമ്മൾ ഇത് മുളക്പൊടി വേണ്ട സാധനങ്ങള് പൊടികളെല്ലാം കൂടെ പ്രത്യേകമായിട്ട് ഞം
വറുത്തെടുക്കല്ലേ ഹലോ
ഹലോ ഹലോ
ഇതിന്റെ ഇടക്ക് ഇങ്ങനെെ സ്റ്റെ കേൾക്കാതെ പോകുന്നുണ്ട്
മഴേടെ ഇതായോണ്ട് റേഞ്ച് കൊറവായിരിക്കും ഇപ്പൊ കേക്കാമോ ആ അപ്പൊ നമ്മളങ്ങനെ വർ ത്തിട്ടെടുക്കുമ്പോ ബ്രൗൺ കളറാകും ഒത്തിരി കറുപ്പും ആവത്തില്ല ആ കളറായി ഉള്ളിയും ഇതെല്ലാം നമ്മള് വെളിച്ചെണ്ണയിൽ വഴറ്റത്തില്ലേ അന്നേരം പൊടി തട്ടുമ്പ ത്തേക്കും അതൊരു കറുപ്പ് പോലത്തെ കളറാകും
ആ ഓക്കെ ഓ
ആ അപ്പൊ ചുവപ്പല്ല ഒരു കറുത്ത കളറിലിരിക്കും ഇവിടെ എല്ലാവർക്കും ആ ഒരു കളറ് വരണം നമ്മളില്ല ബീഫ് വരട്ടി എടുക്കുമ്പോ ഒരു കളറുണ്ടല്ലോ
ആ മനസ്സിലായി മനസ്സിലായി
ആ ആ കളറാണിഷ്ടം അപ്പൊ ആ ഒരു കളറിലോട്ട് പോവും.
ആ ഇവിടെ അതുപോലെ തന്നെ അകറന്നെ വരാറുള്ളത്. പിന്നെ ഇവിടെ ഉമ്മ വെക്കുന്ന ബീഫ് കറി നല്ല ടേസ്റ്റേ അത് എല്ലാർക്കും ഇഷ്ട ഇവിടെ വരുന്നോലൊക്കെ കഴിക്കുന്നോരൊക്കെ പറയും. നല്ല നല്ല ടേസ്റ്റാണ് ഇവിട ഉമ്മ വെക്കണത് ആ കേൾക്ക്ന്നില്ലേ.
ആ ആ ആ കേക്ക് അനക്കവില്ലാ ഞാൻ വിചാരിച്ച് കട്ടായിന്ന്.
ഉം പിന്നെ
അതിന് വേസ്റ്റ് കൊടുക്കുന്നോണ്ട്.
ആ പിന്നെന്തൊക്കെ ബീഫ്കറി അല്ലാതെ വേറെന്താ ഇണ്ടാക്കിയത്. ആഹ് ഹലോ മഴ കാരണംഒന്നും കേൾക്കാൻപറ്റുന്നില്ല.
എനിക്ക്കേക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കാവോ?
ആഹ്ഇപ്പ കേൾക്കുന്നുണ്ട്.
ആഹ് അപ്പ നമ്മൾ അന്നേരം മാത്രമാണ് ഇവ
ഹലോ പോയല്ലേവീണ്ടും. ഹലോ കേൾക്കാൻ പറ്റുന്നില്ലട്ടോ.